ആഹ് ഹലോ ആഹ് കേ‌ക്കില്ലേ
ആഹ് കേൾക്കെണ്ട് അൻക്ക് കേൾ‌ക്കില്ലേ
ആഹ് കേക്ക്
എന്തൊക്കെണ്ട് വർത്താനൊക്കെ
എന്താണ് സുഖായിട്ട് പോണ്
ഇതല കേൾ‌ക്കിണ്ട് ആടീ
ഉം എന്താ നേര് നേരത്തേണോ അതോ നേരത്തെ കഴിക്കല്ണ്ടോങ്ങള്
ഇല്ല ഞാനും മക്കളും ഇന്ന് നേർത്തെ കഴിച്ചു ഞാന്ന്ന് ന്ന് അരീക്കോട് മഞ്ചേരി ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോയിന് ഞങ്ങക്കടെ ഞങ്ങക്ക് ഈ മെമ്പർമാർക്ക് ത്തി മറ്റേ ഡ്രസ്സ് കോഡ് ഉണ്ട് ആ ഡ്രസ്സ് കോഡ് നോക്കാമാണ്ടി പോയതേനി
അയ്ശെരി ആഹ്
അപ്പൊം ഒരു സ്ഥലത്ത്ന്ന് കിട്ടി യോക്കുമ്പോ സെലക്ട് ആയതൊക്കെ ഇങ്ങനെ ആറു പേർക്ക് സാരിയും പ ത്തൊൻപത് പേർക്ക് എന്താ ചുരിദാറുവേണേ
ആ എന്നിട്ട് ഇജ്ജ് ഏതാ സെല അൻക്കേതാ ഏ
ഔ സാരിയൊന്നും അമ്മക്ക് നടക്കൂല ആ കുയിഞ്ഞാടി കുഴിഞ്ഞാടിയേ നല്ല രെസംയിണ്ടാവും
കുട്ടിനേ ഇവിടാക്കി പോവൂലേക്കുല്ലേ
ആ അത് പിന്നെ ഉമ്മ നോക്കുവേ
ആഹ്
പോവാൻ നേരത്ത് എല്ലാ പണിം കഴിഞ്ഞ് കുട്ടിനെ ഫുഡ് കൊടുത്ത് ഓനട് ഒറക്കും ഏ വര്ണേന്റെ കൊറച്ച് മുമ്പേ എണീറ്റുട്ടുള്ളൂ
ഏ കൊറച്ചേരം ഒറങ്ങൂലേ
ആ ഉം ഒരു ശല്യം ഇല്ലല്ലോ മക്കള് ബാക്കിയുള്ളോലൊക്കെ പോയി
ആ അതെ
ഉമ്മാക്കും ഭാരല്ല പ്പം ഉമ്മാക്കും ഭാരം ഉണ്ടാവൂലാ
ആഹ് ഒറക്കി കെടത്തി പോയാ പിന്നെ നമ്മക്കും സമാധാനാണ്
അതെ
പിന്നെ എന്താ എന്നിട്ട് ചോറിന്
ഉം ചോറിന് എന്താ എളച്ചിയാണ്ന്ന് അടക്കളേല് പരിപ്പും വെള്ളെരിയും മീൻ പൊരിച്ചെ ഇണ്ട്
ആരുത്തർക്ക് പ്രത് ദിവസാ
അല്ലല്ല ഇന്നു ഇപ്പോ ഓള് ഇങ്ങനെ കേറിക്കണ് ഞാന് ഇന്നിങ്ങനെ ഫോണുമ്മേല് കൊറച്ച് പരിപാടി ഇണ്ടേരുന്നു
ഉവ്വോ
ആ കൊഴ്പ്പല്ല പിന്നെ
ഓടുക്കും പോവല്യ
ഏടുക്കും പോയില്ലേ അവള് ക്ലാസിന് പോയില്ലെ ഓള് ഉം
ക്ലാസ്സക്ക്
പിന്നെ എവിടെ പുതിയാപ്പിള ന്നില്ലാ
ഓ ഇണ്ട് ഇവിടെണ്ട് എല്ലാരും ഉണ്ട്
മ് ചെറുത് ന്നിട്ടോ എവിടെ ഒറങ്ങിയോ മക്കളൊക്കെ ഒറങ്ങിയോ
ന്നിണ്ട് ആ നടൂത്തെ ഒറങ്ങീന് ന റ്റേര് രണ്ടും ഉണ്ട്
ഇന്റെ മകൻ ഇന്ന് കാട്ടിയ പണി എനക്ക് കേക്കണോ അതൊക്കെയാ ചെവിയില് ചെവിയില് മഞ്ചാടിക്കുരു ഇട്ട്
ഇമ്മേ ഇങ്ങിട്ടോ
അള്ളോ ഞാന് എന്നാ അതും കൊണ്ട് നടക്കണ പണിയേനുണ്ണീ കാവനൂര് ഞാന് പി എച്ച് എസ് സി കൊണ്ടോയി എന്നിട്ട് കിട്ടണില്ല ഞമ്മക്ക് പക്ഷെ അമ്മള് നോക്കിട്ട് കാണണുണ്ട് ക്ഷെ ഞമ്മക്ക് ഒന്ന് അത് ഞമ്മള് ഇങ്ങനെ തൊഴഞ്ഞാ കിട്ടുംന്ന് വെച്ച് അത് കിട്ടണില്ല ഈ മഞ്ചാടി കുരു ഇല്ലേ അത് ഇങ്ങോട്ട് വഴ്ക്കി ഇങ്ങോട്ട് പോരുവാണേ ഒരു സാനം അയ്മക്ക് ക്കിണില്ല ഏതിയാലും ഞാൻ പി എച്ച് എസി കൊണ്ടോയി അവിടുന്ന് ഓര് ഓരെടുത്തിള്ള ആഹ് ഇത് ഇതൊക്കെ എട് ത്തുകാണ്ട് കൊറേ തോയ്ഞ്ഞോക്കി ഇക്ഷേ കിട്ടണില്ലാ ഇവനാണെങ്കി വയങ്കര കരച്ചിലും എന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു ഇങ്ങള് ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചോളീ ഇവട ബ്ലൂമൂണ്ക്ക് പോവാൻ പറഞ്ഞ്
മ് മ്
ഇന്നട്ട് ബ്ലൂമൂണ് പൊയ്പ്പോ അവിടെ ഇ എൻ റ്റി ഡോക്ടർ ഇന്നില്ല ഇന്ന് ലീവാണ് അപ്പൊ അവി എന്നിട്ട് അവിടെ ഉള്ള ജനറലിലുള്ള ഒരു ഡോക്ടറ് ഓരും അവിടുന്ന് തൊയഞ്ഞു നോക്കി ക്ഷേ ഈ സാനം കിട്ടണ്ടേ യെല്ലാരും കെടന്ന് പുടിച്ച് ഇവനാകെ ആർത്ത് വിളിച്ച് എന്റെ അള്ളോ അവിടുന്നും കിട്ടാത്തപ്പോ പിന്നെ എനിക്ക് പേടിയായിട്ടോ പിന്നെ ഞങ്ങള്
ഇന്ന് പോയില്ലേ
ആഹ് അപ്പൊ ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞ് മതറൊക്ക് പോയിക്കോളി നിങ്ങള് അവിടുന്ന് ഒപ്പീന്നന്നെ എടുത്തുനിന്നോള് അവിടെ ഡോക്ടർ ഉണ്ടാവും പറഞ്ഞ് അപ്പൊ പിന്നെ മദർക്ക് വലിയൊരു പുടുത്തില്ല അപ്പൊ കുഞ്ഞാണി എന്നോട് പറഞ്ഞ് മദർ ക്കു പോകണ്ടാര്ന്നു മഞ്ചേരിക്ക് വിട്ടാന്നറഞ്ഞു അങ്ങനെ മഞ്ചേ ഈ അതാണെങ്കി ഇല്ലേല്ലോ അത് പണി സ്ഥലത്താണ് ഞാനും ഇമ്മിം ഇങ്ങനെ കൊണ്ടെടുക്കാത് ആഹ് എന്നിട്ട് ഞാൻ അപ്പൊ ഞങ്ങള് കേറിയൊരു ഓട്ടോർഷക്കാരൻ നല്ലൊരു മുനഷ്യൻട്ടോ അത് ഒരു സാദാപോലെ ഉള്ളൊരു അമ്മ ഉള്ളൊരു ചങ്ങായി എന്നിട്ട് ആഹ് എന്നിട്ട് അതൊക്കെ ആഹ് നിങ്ങള് മാനൂക്ക് കൊണ്ടോയിക്കോളി അവിടൊണ്ട് അതിന്റെ പെങ്ങളെ കുട്ടിക്ക് ഇങ്ങനെ ഇതുണ്ടായിട്ട് ഞ ഞങ്ങ ഞങ്ങളങ്ങട്ടാ കൊണ്ടോയിന് ഓല് വേദനയില്ലാതെ തന്നെ എടുത്തിരുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാനുക്കു മാനുക്ക് പോയി അവടെത്തീപ്പോ അവിടെ ഡോക്ടറ് നാലുമണിക്ക് ശേഷേ വരൂന്ന് പറഞ്ഞ് പതിനൊന്നരക്ക് തൊടങ്ങിയ സംഗതിയാ അത് എന്നട്ട് അപ്പ ഞങ്ങളവിടെത്തിയപ്പോ രണ്ടരയാണ് അല്ല കരച്ചിലൊന്നുംല്ല ഓന് വേദന അങ്ങനെ ചെവീലാസാനം പോയി ര ച്ച് വേദനയൊന്നുല്ല
ആഹ്
പിന്നെ പിന്നെ ഇവരിങ്ങനെ ചെവി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് ഇത് തോയ്ഞ്ഞപ്പോ ഓന് പിന്നെ വേദനയാവാൻ തൊടങ്ങി അപ്പം അങ്ങനൊള്ളൊരു വേദനയൊള്ളു പിന്നെ ഓന് അവിടെ ഉറങ്ങി പിന്നെ എനീച്ച് കുറേ കുറച്ചേരം ഉറങ്ങി അവിടെ എത്തിയരെ മഞ്ചേരി എത്തിയരെ എനീച്ച് അപ്പൊ അവിടുന്ന് അത്രീം നേരം അവിടെ വെയിറ്റെയ്യാൻ ആവില്ല വിചാരിച്ചാണ് ഞാന് മെഡിക്കൽ കോളേജിൽ കൊണ്ടോയി മഞ്ചേരി അവടെത്തിയപ്പോ അവുടന്ന് ഞാൻ കുട്ടികളെ ഡോക്ടറെ കാണിച്ച് ഇങ്ങള് ഇ എൻ റ്റി നെ കാണിച്ചോളി പറഞ്ഞിണ്ട് അവിടെത്തെ അപ്പൊ അവടെ ഡോക്ട്രില്ല ഡോക്ടർ ഫുഡ് കൈക്കാൻ പോയിണ് അവര് ഉച്ചേന്റെ സമയല്ലേ ഏതായാലും കുറച്ചു നേരം ഞങ്ങള് അവിടെ ഇരുന്ന് ഏതായാലും ഡോക്ടർ വന്ന് അവിടുന്ന് പിന്നെ ഡോക് അച്ഛനോട് ഞാൻ പറഞ്ഞ് രണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയീന് തൊയ്ഞ്ഞു നോക്കിട്ട് കിട്ടീല്ല വേറെന്തിങ്കിനും മാർഗൊണ്ടോന്ന് ചോ യിച്ചു ഞാന് കുട്ടി പെരുംനിലോളിയാണ് ഞമ്മളും കേൾക്കണ്ടേത് ഏതായാലും അത് വേറെ ഒരു സിറിഞ്ചില് ഇങ്ങട്ട് വെള്ളം അടിച്ചാണ്ട് വേറൊരു സാധനം അങ്ങോട്ട് വെച്ച്ങ്ങാണ്ട് ഇതാ വലിച്ചപ്പോ അതിങ്ങോട്ട് പോരുന്ന കണ്ടീനി നിച്ച് എയറില് എടുത്തതാ തോന്നുണ്ട്
ഓ അൽഹംദുലില്ലാഹ്
ആഹ് ഇരുങ്ങൾ സമാധാനായി ഇതൊക്കെ കണ്ടപ്പോ.
എന്താ ഇവര് ഓരോന്ന് ഒപ്പിച്ചേ
പട്ട ഞങ്ങൾ കൊറേ പേടിച്ച് ഇതിങ്ങനെ ഒന്ന ഒന്നാതോ ഓന്റെ കരച്ചിലും കൂടി ആയപ്പഴേ കുട്ടി ആകെ കൊയിഞ്ഞ്ന്ന്ഓച്ച്ക്കാണ്ട് എന്നാലും എന്റെ കുട്ടി പറഞ്ഞിട്ട്ക്കെ ഞാൻ തിരുമ്പി തോരടിനെയ അപ്പൊനൊടുമ്മച്ചി ഇങ്ങൊട്ട് വാറിഞ്ഞ വിളിച്ചുണ്ട് അപ്പൊ നോക്കിയപ്പളാ.. ഈ ചെവിൽ ഇങ്ങനെ അയ്യ ചെക്ക്ണ്ട് ചെവിക്ക് ഇട്ടോച്ച്യൻ ആറൊണ്ടിന്റോടെ. അപ്പോഞാൻ നോക്കിയതാ അപ്പണ്ട് ചൊപ്പോ ക്ക്. ചോപ്പ് കളറില് അപ്പച്ച് തോന്നി മഞ്ചാടിന്നെ ആണ്ന്ന്. ഇല്ലെങ്കി ന്നീ രാത്രിയൊക്കെ വേദന എടുത് നോളോടിച്ചാല് ഉം ഈ പറയാത്ത മക്ക ക്കളൊക്കെ യാണെങ്കിലേ എങ്ങനെ ആടീ ഞ്ഞന്റെ വീട് ഞങ്ങള ബാക്കിൽ ഇവിടെ മഞ്ചാടീന്റെ മരോണ്ടേ.
ആഹ്
ഇതിടക്കിടക്ക് ഞാൻ അടുച്ചാരാൻ പോകുമ്പോന്റെബാക് പോന്നാണ്ട് അവിടന്നൊക്കെ പൊറുക്കി ഇവിടൊക്കെ കൊണ്ടേടയ്ണ്ട് ഞാൻ പോയാല് പോള്ളു അല്ലാതെ ഒറ്റക്ക് ബാക്കിക്ക് അങ്ങനെ പോവുന്നില്ല
ഉം
അട് പറഞ്ഞ പതിനൊന്നര യാപോയിട്ട് ആഹ്
മഞ്ചാടീടതൊന്നുല്ലാത്ത തോടുലും.
ഉം. ഉം ഉം എന്നിട്ടരോട് പറയാണെങ്കി ഇന്നത്തെ ദിവസം അങ്ങനട്പോയി.
ഉം ഉൾബാച്ചിലേനല്ലേ?
ന്നാല് ഉം. നാ പയതിനൊന്നരക്കള്ള പോയിട്ട് നാലുണിക്കാ വരുന്ന
ആഹ് ഞാനുണ്ടായിനേ അപ്പടെ മഞ്ചേരി.
സെരി ആറീലല്ലോ?
ഞാനും നാലേകാലായപ്പളാ വീട്ടിലെത്തി
ഏതേലും എന്നൊട് പറയണ ഓർക്കാത്തൊരു പോയി പോരലുണ്ടായി മഞ്ചേരി വീട്
അക്കാ ഇജന്ന് മത്തംകർക്
ഉം ഉം.. എപ ഡോക്ടർ ഇപ്പൊ ചെവീലായോണ്ട് കൊഴയപ്പില്ല വേമൂക്കിലങ്ങാണ്ടടടോ നോക്കിക്കൊണ്ടര്ണു.
വേംവരീൻ ഇനി മൂക്ക്‌ക്ക്‌ടണ നോക്കിക്കോണ്ടി ചെവിലിട്ട ഓനക്കത്തന്നെ മൂക്കിലിട്റേന്.
അതാണേ അതാ ഡോക്റ്റ് പറഞ്ഞത് ഒരു വട്ടംങ്ങനെ ചെയ്തോ ട്ടൊഞ്ഞിൻ ചെയ്യാൻ സാധ്യത ഉണ്ടറ ഞ്ഞ്
ഉം
ചെറിയ മക്കളല്ലേ ഇനി ഐടി കായും വേദനയായതും കാര്യും ഐറ്റക്ക് പിന്നെ ഓർമ്മ ഉണ്ടാവലൂല്ലല്ലൊ.
ഉം
എന്ക്കറിയില്ല ഇബ്ടന്നള്തങ്ങളാ ഹോസ്പിറ്റ ക്കോവന്നിട്ട് ഇതിന്റെചാരം വെല്യ കല്യാണത്തിന്- പോവാന്നെ എല്ലാർക്കും റ്റാറ്റെക്കെ കൊടുത്ത് റോഡിലോൽക്ക് ഫുള്ള് റ്റാറ്റൊടുത്ത് എന്തൊര് സന്തൊഷ്ത്തിലാ പോയതിന്ന
പത്ത്ക്കറക്കൂലെ അപ്പൊ ഇങ്ങൻത്തെ ഓരോ പണിയെക്കെ ഒപ്പിച്ചിനിക്കാരോ.
ഇതാ ഓ ഓനിത് കളിച്ചിടോട്ത്ത്ന്ന്‌ ഓനെ മാറ്റിച്ച് ഗുപ്പദോവ് അതേ ഓട്ടർഷൊക്കെ വിളിച്ചങ്ങള് പോവല്ലേഓന്റെചാരന്താ വിട്ക്കോ പോവാണ്ന്നാണ്.
അള്ളാഹ്..
എന്ത് പേടിച്ചാഞ്ഞിട്ട് വാക്കീല എന്തരു പിത്തരെണീ യെന്നോട് പറയാണെങ്കി ഒരു ദിവസം എന്തൊക്ക ക്ക്‌ പിത്തനെ കാട്ടരുന്നെൻക്കറിയ്യ്യൊ? ഒന്ന്‌ രണ്ട് മൂന്ന്‌ന്നില്ല.
ആ കുട്ടികളെന്നെയ്
ന്റെ മകന് വല്ല പിത്തനിയുണ്ടോ?
ഇവങ്ങത്തെ വേനല്ല ഓന് മുകളിന്നക്കെ ചാടി മറിച്ചു എത്ര ഉയര്ത്ത്ന്നും ചാടും
മ്മ് കജ്ജും കാലും മുറിം
ആ ഓന്റത് അതാണ് ആ ഓന്റത് അങ്ങൻത്തതാണ്
ഉം ഇതതൊന്നില്ലേ ഇത് അൻക് അറിയോ ഞാഒന്ന് കണ്ണ് തെറ്റിയോൽക്ക് എ ത്തെങ്കിലും ഒന്നവിടണ്ടാവും ഞമ്മോ എത്ര ദി ചീത്തേണ് ഒരു ദിവസയ്ന് കിട്ടല് നോ ന് ഇപ്പോ ഹോസ്പിറ്റലൽക്കോയ്പ്പ ച്ച് പാവം തോന്നാറബ് ഞാ ഇതിനാണല്ല ഈ ചീതറീണീച്ചിട്ട് ചെൽപ്പം തല്ലും കിട്ടുയ്
ആഹ്
നമ്മളട് ഈറടുച്ചുബാണ്ട് കൊടുക്കാണ്
കൊട്ത്തു പോവും ചെയ്യൂം
ആ അതാണൈ പിന്നെ ഇങ്ങനെയൊക്കൊര് ഇങ്ങനത്തൊക്കെരു എഴുത് വരുമ്പോളാണതൊക്കെ ഓർമ്മവര്നത്
ആ പിനെ
ന്നായിക്കോട്ടെ ന്നാ ഞാം പിന്നെ വിൾച്ച